ഹലോ.
ഉം പറ.
അതിപ്പോ കറക്റ്റ് അവളോട് ചോദിച്ച അറിയാൻ പറ്റും എനിക്ക് ഈ വഴി. പോകുമ്പഴാന്ന് തോന്നുന്നു എനിക്ക് ആഹ് തോന്നുന്നു എന്തുവാ. ആഹ് വഴി പോകുമ്പഴാ എനിക്ക് തേവള്ളി എന്ന് തോന്ന്. കൊല്ല ഈ വഴി പോകുമ്പോ ആരിക്കും ഒന്ന് കൊല്ലം വരെ. പോവണ്ടന്ന് എന്തായാലും അവളോട് ചോദിച്ചിട്ട് പറയാം.
ഉം.
അത് പിന്നെ നിനക്ക് അവിടെ പക്ഷേ കുളക്കട ഉണ്ടല്ലോ. അത് പിന്നെ മാനേജ്മെന്റ്ന്ന് തോന്നി.
അഹ് കുളക്കടയല്ലേ അപ്പൂ ചേർന്നേക്കുന്നേ?
ആന്ന്.
ഉം എന്
അവനും പിന്നെ മറ്റേ
ആഹ്
മറ്റേ അവളും
ഉം
അവര് രണ്ടും അവിടാണല്ലോ അത് ഓ അവന് ലക്കിന് കിട്ടിയതാ ലക്കിന് അത് ഒന്ന് ആലേച്ചോക്കണെ ഓർത്ത് സമ്മു സെമ്മു വരെ സപ്പ്ളി ഫോർത്ത് വരെ സമ്മ് സപ്ലി അടിച്ച് അല്ല ഫോർത്ത് അല്ല തേഡ് രെ സപ്ലി ഫോർത്ത് സെമ് ഇല്ലായിരുന്നു ബാക്കി
അവര് കിട്ടിയോന്ന് ഇത്ര പെട്ടെന്ന്
ബാക്കി മൂന്നിന്റെ സപ്ലി ഇല്ല ബാക്കി മൂന്ന് സെമ്മിനും തകർത്ത വെച്ച് മിക്കരു സപ്ളി എന്നിട്ട് ബാക്കി മൂന്നിനും എന്തുവാ ജസ്റ്റ് പാസ് അവസാനം വന്ന ലക്കിന് ബി എഡ് കൊടുത്ത് കിട്ടയില്ല ഫസ്റ്റിന് കിട്ടിയില്ല സെക്കൻഡന് കി കിട്ടില്ല അത് കഴിഞ്ഞ് സപ്ലിമെന്ററി ഉണ്ടോന്ന് എനിക്ക അറില്ല എന്തായാലും ഉണ്ടരുന്നെങ്കി അതിനൊന്നു കിട്ടില്ല. സ്പോട്ടിന് പോയി സ്പോട്ടിൽന്നും മറ്റേ അവള് പോലും പോയില്ല ആ എന്നിട്ട് അവക്ക് കിട്ടാത്തതിന് ഭയങ്കര വിഷമമായിരുന്നു എന്നിട്ട് ഇവൻ പോയിട്ടി ഇവൻ ഇവന് കിട്ടി ഒ ാന് നോക്കണല്ലേ ക്ക് ഭയങ്കര ഭാഗ്യയിരുന്നുആത് ഓ എന്തായലും കിട്ടിയല്ലോ എന്നുള്ള ആശ്വാസമായിരുന്നു അന്ന് ആരാണ്ട് വ വന്നില്ല ഏതൊരു കൊച്ചിന് കിട്ടിയതായിരുന്നു ആ കൊച്ചിന് വന്നില്ല അതിന് പകരം സീറ്റ് ഉണ്ടാണ്ട് ഇവന് കിട്ടി അ ഭയങ്കര ലെക്കായിരുന്നത് എന്താലും കാര്യമായി കിട്ടിയത്
ഞാൻ വിചാരിക്കുന്ന അവനേക്കാട്ടും മാർക്ക് എനിക്കുണ്ട് സോ എനിക്ക് കിട്ടുമായിരിക്കും. െന്നാ ഞാൻ വിചാരിക്കുന്ന ഞാൻ അഹങ്കരിക്കല്ല അഹങ്കരിക്കുവല്ല പക്ഷേ
കിട്ടിക്കെ ചെയ്യും പിന്നെ കാസ്റ്റിന്റെ ഒക്കെ കുറച്ച് പ്രശ്നോ ഉള്ളു അത് ചിലവർക്കൊക്കെ എന്ത് റിസർവേഷൻ ഉണ്ടായി്ട്ട് പെട്ടെന്ന് കേറും.
അവൻ മാനേജ്മെന്റ് ആയത് കൊണ്ട് എനിക്ക് അറിയത്തില്ലടേ ഞാൻ മ സ്പേസസ് എല്ലാ കയറുന്നത് അവ മാനേജ്മെന്റ് അല്ലയോ
ഉ സ്പോട്ടിന് പോയാൽ മതി സ്പോട്ടിന് പോയാ എങ്ങനെിലും ലെക്കിന് കിട്ടും. പിന്നെ മിക്ക കോളേജ് അ മാനേജ്മെന്റ് അതാണ് നമ്മളുടെ പ്രശ്നം
ഉം എനിക്ക് ഇവിടെ ഏറ്റവും അടുത്ത് കൊളക്കടയാ
ആഹ അതെനിക്കറിയാം കൊളക്കട ഈ കൊട്ടാരക്കരയിൽ നിന്ന് എങ്ങോട്ട് പോകണം എനിക്ക അത് വളത്തട്ടായി ഓ ആ റൂട്ട് മ്
ആഹ
എന്നെ ഒരു ദിവസം അവള് വിളിച്ച ആയിരുന്നു പറ ഓ ശോകവാടി ഒരു രസവും ഇല്ല അവസ്ഥ മറ്റാ പഠിക്കണ ഒരുപാട് എഴുതാന എടുക്കാന്ന് കുഴപ്പമില്ല പക്ഷെ അല്ലാതൊ ഒരു രസംൊന്നു ഇല്ല എന് എന്തുവാ ഒരു വലിയ ഇതൊന്നും ഇല്ല ഒരു നമ്മുടെ അവിടുത്തെൊന്നും അത്രയില്ല ഞാന് പറഞ്ഞു ആ അതുപോലല്ലോ ബി എഡ് പഠിക്കുന്ന കുഴപ്പല്ല പഠിച്ചോളാം പറഞ്ഞ് ആ
ഉം ആദ്യത്തെ സമയം നമ്മള് ഈ ഇവിടെ ക്ലാസ്സിലൊക്കെ നമ്മളൊക്കെ എന്തായിരുന്നു ബീയർ കിട്ടാൻ ഭയങ്കര പാടം കിട്ടോ ഇല്ലയന്ന് അറിയത്തില്ലന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവല്ലായിരുന്നു
ഡിഗ്രിയൊക്കെ നമുക്ക് അലമ്പാമ് സമയണ്ട്. അതുപോലെല്ല ബി എഡിലൊക്കെ ചെന്ന പൊുകഞ്ഞു പോവും. ലാവൾമാര് പറയുന്ന കേട്ട് ഞാനിങ്ങനെരിക്കും എനിക്ക് പിന്നെ അതൊന്നും ഇഷ് ഏ എന്തുവാ അനുഭവിക്കാൻ പറ്റാത്ത സാധ്യയി കഴി തില്ലാത്തോണ്ട് ഞാനങ്ങനെ കേട്ടോടരിക്കും. ഇത് കേക്കുമ്പോ ഞാൻ ഈശ്വരാ ഇലൊക്കെ പോവുന്നരഅവസ്ഥ എന്തു വായിരിക്കും?
ഉം. നമ്മൾ ഈ ഞാൻ അവടെ വന്ന സമയത്തെ ഹോസ് രണ്ടു വർഷം കഴിഞ്ഞപ്പോ ഞാൻ ഹോസ്റ്റല യില്ലയോ? അന്നേം അവർക്കൊക്ക റെക്കോഡൊക്കെ എഴുതാ ണ്ടായിരുന്ന്. ഞാൻ എന്തൊരു ഭാഗ്യന്ന് പറഞ്ഞൊണ്ടിരിക്കയരത് അത ഞാൻ ഹിന്ദി എടുത്തത്. എനിക്ക് ആകപ്പാടെ എഴുതാനുള്ളത അസൈൻമെന്റ് മാത്രേ ഉള്ളൂ ബാക്കിയെല്ലാം ഒന്നും ചെയ്യാനില്ല നമുക്കൊന്നും. പഠിച്ച പഠിക്കുകയും അസൈൻമെന്റ് എഴുതുകയും മാത്രം മതി അവർക്ക് റെക്കോർഡ് എഴുതണം, പഠിക്കണം, ആ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം ആ ഇത് ലാബിന് പോണം അത് ചെയ്യണം ഇത് ചെയ്യണം. ത്രീം ചെയ്തിട്ടാണ് അവർക്കൊരു മാർക്ക് കിട്ടുന്നത്.
അത് ശരിയാ നമ്മുക്ക് എന്തുവാ അസൈൻമെന്റ് മാത്രം അതും ഏഴെട്ട് പേജ് കൂടി പോയാ പത്ത് പേജ് അത്രയും പോലും ഇല്ല തോന്നുന്നു, അത് മാത്രം ചെയ്താൽ മതി ഏഹ് നോ ട്ട്സ് പോലും നമുക്ക് എഴുതണ്ടാ യില്ല.
ഏ ഞങ്ങള് നമ്മൾ ഡബിൾഴതിട്ട് ഞാൻ എഴുതിട്ടില്ല നോടസൊന്നും.
ഫസ്റ്റ് സമ്മിലങ്ങാണ്ടെ എഴുതിയിട്ടുള്ളൂ പിന്നെങ്ങോട്ട ഞാൻ എഴുതിയിട്ടില്ല. കാരണം എഴുതണ്ട് ആവശ്യം വന്നിട്ടില്ല.
അവർക്ക് നോട്ട് എഴുതണം, റെക്കോർഡ് എഴുതണം. ലാബ് പഠിക്ക ലാബിന്റെ പഠിക്കണം, ലാബ് ചെയ്യണം, പ്രാക്ടി ലാബ് ചെയ്യണംന്നറഞ്ഞാൽ പ്രാക്ടിക്കൽസും ഉണ്ട് തിയറിയും ഉണ്ട്. പിന്നെ അല്ലാതെ നമ് എക്സാമിനുള്ളത് പഠിക്കണം. അതിന്റെ നോട്ട്ണ്ടാക്കണം,
എന്തൊക്കെയാ പരിപാടി! അത് കണ്ടപ്പോ ഞാൻ വിചാരിച്ച് ഭാഗ്യം ഞാൻ ഹിന്ദി എടുത്തത്.
വിടെ ഉള്ളവർ ബി എസ് സി കെമിസ്ട്രി ആയിരുന്നു ആഹ് ഇപ്പൊ ഓർമ്മുണ്ട് അവരെയൊക്കെ.
ബയോകെമിസ്ട്രി, കെമിസ്ട്രി, ആ ബോട്ടണി,
മാക്സ്, ബോട്ടണി ഉണ്ട്, സുവോളജി, മാക്സ്, പിന്നെ എക്കണോമിക്സാ. എക്കണോമിക്സില് അത്ര വല്യ പണിയില്ലെന്ന് തോന്നുന്നു.
ബയോകെമിസ്ട്രിക്കലായിരുന്നു തോന്നുന്നു കൂടുതല് അയിൽ. അവരൊക്കെപ്പൊ എന്തിന് പോകുന്ന്? അവൾമാരെ ഒന്നും സ്റ്റോറി പോലും കാണുന്നില്ല.
അവര് ഒരാള് മധ്യപ്രദേശില. ഒരാള് കോയമ്പത്തൂര്. ഒരാള് ഇപ്പോ കർ ന്നേള്ളൂ അവ ഒരു ഇത് ലേറ്റ് ആയി.
മറ്റേ ബ്രില്ലയന്റായ ചുരുണ്ട മുടിക്കാരി ഇല്ലേ അവളെന്തിന് പോകുന്ന്?
ആ അവര് അത എനിക്കൊരു ഇത് വന്ന് ലാഗ് വന്ന്. ഫോർത്ത് സമ്മം കഴിഞ്ഞന്റെ കഴിഞ്ഞ വർഷം പാസായില്ല കഴിഞ്ഞ വർഷം എഴുതിയെടുത്തെ. അവളിപ്പ കേറാൻ പോകുന്നേള്ളൂ
മറ്റേ ചുരുണ്ട മുടിയുള്ള മറ്റേ മോണോആക്റ്റ് ഒക്കെ ചെയ്യുന്നേ
ആഹ് അത് തന്നെ
ഉം
അവളിപ്പോ കേറാൻ പോകുന്നേള്ളൂ അവളുടെ കൂടെള്ള ഒരു കുട്ടി കോയമ്പത്തൂരാ
ഓഹ് ഓഹ് മനസ്സിലായി മറ്റേ രണ്ട് സൈഡ് മുടിയൊക്കെ കെട്ടിക്കൊണ്ട് വരുന്നെ
ആഹ് ഇടയ്ക്ക് ഇടയ്ക്ക്
മറ്റേ എന്തവാ ല അവളോ മറ്റേ നീളമുള്ള സ്കെൽറ്റ്
ഏഹ് ജിയോഗ്രഫിയോ
ജ ആഹ് അതന്നെ അതെന്നെ
അവള് വർക്ക് ചെയ്യുന്നുണ്ട് കൂടെ എന്തോ പഠിക്കുകയും കൂടെ ചെയ്യുന്നുണ്ടന്ന് തോന്നുന്നു വർക്ക് ചെയ്യുന്നുണ്ട്
മധ്യപ്രദേശിലാരാ എനിക്ക് ഇത്രയും പേരെ അറിയുള്ളു
ശിൽ എക്കണോമിക്സില് ഒരു കുട്ടി
ഉം കണ്ടാറിയും മറന്നുപോയി
ആഹ്
ഫേസ് ഓർക്കുന്നില്ല എനിക്ക് ഇവര് ഇത്രയും വേരെ ഇവര് മൂന്നുേപേരെ നല്ല രീതിക്ക് അറിയാം നിന്റെ കൂടെയുള്ളവര്
ഉം
നിന്റെ കൂടെന്ന് പറയുമ്പോ ഹോസ്റ്റല് ഉള്ളവര് നിന്റെ കൂടെ ക്ലാസ്സിലുള്ളവര് നമ്മള് ആഹ്
മാക്സ് മാക്സിലെ ഒരു കുട്ടിയും കൂടെ ഉണ്ട്
മാക്സില്
ഏഹ് അവള് ഇതിന് ബാങ്കിങ്ങിന്റെ എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുവ
ആഹ് ഇത് പഠിച്ച മിക്കവരും ബാങ്കു കൊച്ചിങ്ങ് നു പോവാ
ഉം ബി ജെ പി നിന്ന് കൊറെ ഇതില് ചെയ്തില്ലയോ മാക്സില് ഒരു കുട്ടി അവളുടെ ഞാൻ ഇപ്പോ പറഞ്ഞെ
ഓഹ് ഓർക്കുന്നില്ല
ഉം വീഡിയോസിലൊക്കെ ഉണ്ടവള് ആ സമയത്തെ
കണ്ടാ അറിയാം പിന്നെ
അവര് ഈയടക്ക് വന്നായിരുന്നു കൊല്ലത്ത് കൂടാൻ വന്നായിര്ന്നു
നീ പോയില്ലായിരുന്ന
ഞാൻ പോയില്ല എനിക്ക് തിരുമ്മൽ തൊടങ്ങി ഞാ വെയിറ്റെയ്തായിരുന്നെടീ കഴിഞാഴ്ച കഴിഞേന്റെ കഴിഞാഴ്ച തീരുമാനിച്ചതാ കഴിഞ്ഞ ശനിയോ ഞായറോ വരാന്ന് അന്നേരം തിരുമൽചെയ്ത് ഞാൻ കൊർച്ചൂടെ മാറ്റിവെച്ച് അന്നേരം ആ സമയത്തൊന്നും വർത്താനൊന്നും പറഞ്ഞില്ല അതിനെ കുറിച്ച് പിന്നെ പെട്ടെന്ന് ഈയടക്ക് നാളെ പോവാന്ന് പറഞ്ഞോണ്ട് എല്ലാരും കൂടെ റെഡിയായി അപ്പ പിന്നെ ഞാൻ പറയാൻ നിന്നില്ല തിരുമല് പോയി കഴിഞ്ഞപ്പഴാ ഡിസൈഡായത്
ഓ അത് മിസ്സായി അകലെ കൊഴപ്പല്ല അടുത്ത വട്ടം എല്ലാരും കൂടി കണ്ടാമതി ഞങ്ങള് പിന്നെ ഞാനു അവളു അവരുമാർ രണ്ടുപേരും ഒരാൾ പിന്നെ വെളിയിൽ ജോലിയിലാണല്ലോ. ലീവും കിട്ടത്തില്ല പെ ട്ടന്ന് പിന്നെ അവക്ക് പിന്നെ കയ നമ്മള് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ക്സാമെഴുതി സിക്സ്ത് സെമ്മിന്റെ. ആ സിക്സ്ത് സിക്സ് തായിരുന്നോ ഫിഫ് തായിരുന്നൊ? അവളെഴുതാള്ളെ ആഹ് ഫിഫ്ത് ഫിഫ്ത് സെമ്മിന്റെ എക്സാം എഴുതിയപ്പം ഇല്ലാരുന്നല്ലോ.
ഉം
എന്തവാ ജോലി കിട്ടിപ്പോയില്ലെ ലീവ് കിട്ടില്ലല്ലോ അപ്പീ വട്ടം കിട്ടിയപ്പോ വന്നെഴുതിയാര്ന്നു. പ്പവള കൂടെ ഒരുവട്ടം ആയത്തൊരൂ സം വന്നായിര്ന്നു
ഊം.
ആദ്യത്തെ ഒരു ദിവസം പോവാനൊരു ഇത് ന്ന് പ്പ ഞാനും കൂടെ വന്നായിരുന്നു അത് കൈഞ്ഞിട്ട് പിന്നെ ഞാൻ അന്ന് ഞങ്ങള് കണ്ടതാ പിന്നെ അത് കൈഞ്ഞ് പിന്നെ അവള് കേറിപ്പോയി. പിന്നെ അവര് രണ്ടുപേരെ ഒന്ന് കാണൊന്നും പറഞ്ഞ് അ ന്തുവാ മറ്റേ അവൾടെ വീട്ടി പോയി വള്ളികുന്നത്ത്. ആടെ പോയി ഞങ്ങള് കണ്ട് അവിടെ എ കാര്യൊക്കെ പറഞ് കൊറേ ബ്ലാ ബ്ലാ ബ്ലാ ന്ന് കാര്യം പർഞ്ഞു ഫുഡൊക്കെ കഴിച്ച്
എറണാകുളത്ത് അവള് എ സിക്സ്ത് സെമ്മിന്റെ എക്സാം എഴുതാൻ വന്നില്ലയോ? ഇ വർഷം
സിക്സ്താന്നോ പ്പ ഫിഫ്തായിരുന്നൊ എഴുതാനുള്ളതവള്? ആന്നോ അപ്പയ്യതാ എഴുതിയത്.
ക്കില്ലേ അവള് വന്നൊള്ളൂ.
ആഹ് അതാപ്പെഴുതിയത്.
ഉം
ആഹ് എഴുതി കിട്ടിയവക്ക്.
ആഹ്.
മറ്റേ ഇത് ഇട്ടില്ലായിരുന്നോ ബി എ ഗ്രാജുവേറ്റ്.
അഹാ ഞാന് ഞാനാ അവൾക്ക് മെസ്സേജിട്ടാദ്യം
ആഹ്.
നീ പാസ്സായല്ലോടീന്ന് പർ
പേടിയായിര്ന്നു കാസാവ ത്തില്ലെന്ന് പറഞ് ഞാൻ പറഞ് ഇല്ല എനിക്കൊറപ്പുണ്ട് നീ പാസാവും നിന്റെ മുരുകനാണെ നീ പാസ്സാവും. മുരുകനെ പിന്നെ കൈവിടാതെ പിടിക്കുന്നോണ്ട് അവൾക്ക് ഭയങ്കര ഇതാണ്
ആണന്ന് രാവിലെ ഞാന് ബി എഡ ഇത് കണ്ടേ റിസൾട്ട് വന്നുംന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ നോക്കി നോക്കിട്ട് ഞാൻ അവള് നീ പാസ്സായില്ലയോന്ന് ഞാൻ ചോയിച്ചു അന്നേരാ അവള് ശ്രദ്ധിക്കുന്നേ. നോക്കാനായിട്ട് എന്നിട്ട് പോയി നോക്കി പാസായി ന്
അറിയത്തില്ലായിരിക്കും കറക്റ്റ്.
ഉം
ഹങ്ങനെ
എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞ് ഞാൻ നോക്കിയായിരുന്നു അതാ ഞാൻ വന്ന് ചോദിച്ചേ എന്ന് പറഞ്ഞു
ആഹ് മറ്റേ ഡേറ്റ നലിസ്റ്റിന്റെ ഇത് ഇതുവരെ അപ്ഡേറ്റ് റ്റായില്ല എന്തു അന്ന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് അതുകൊണ്ടാ ഇ ഇങ്ങനെ ലാഗായിട്ട് പോന്നെ. ക അല്ലെങ്കി ഇപ്പ ജൂണില് തൊടങ്ങണ്ട ആയിരുന്നു അഴിന്റെ പ്രോസസ്സല്ല എന്തോ പറ്റിയെന്ന് അറിയത്തില്ല
മറ്റേ ആറു മാസ്ത്തെ കോഴ്സോ
ആറു മാസ അല്ല ഒരു വർഷത്തെ കോഴ്സ്
പക്ഷെ അന്ന് കഴിഞ്ഞ പ്രാവശ്യം നീ ജാനുവരിയില് തീർന്നുന്ന് പർഞ്ഞ്
ഒരു വർഷ പക്ഷെ എന്തുവാ പെട്ടെന്ന് ഞങ്ങക്ക് എക്സാം വന്നത് അത് ഏ മാർച്ച് വരെ പോണ്ടേ ആയിരുന്നു പക്ഷെ അന്ന് ബാക്കിയുള്ള ചെല പിള്ളേർ ക്കെ നമ്മുടെ കൂടെ പഠിക്കുന്ന പല എയ്ജ്ള്ള പിള്ളേരു ഉണ്ടല്ലോ പല ഫീൽഡിന്നുള്ള പിള്ളേരില്ലയോ അപ്പ അവർക്ക് എക്സാം ഉണ്ടായോണ്ട് എന്തുവാ നേരത്തെ വെച്ച് ആ പെട്ടെന്ന് വെച്ച് എക്സാം ഞങ്ങക്ക്
ഓ അങ്ങനെ അത് എന്തേലു അറി എന്തേലു അറിയാണങ്കി മെസ്സേജ് ഇടണേ എന്തേലു അറിയാണെ മെസ്സേജ് ഇടണേ
മെസ്സേജ് ഇടാ മിസ്സ്നോട് ഞാനൊന്ന് ചോഴിച്ചു നോക്കാ ഇതുവരെ ഒന്നും പർഞ്ഞില്ല അവ്ട്ത്തെ കോഡിനേറ്ററ് മിസ്സ്‌നോട് ചോഴിച്ച കണക്കാ അതുകൊണ്ട് ഞാൻ പിന്നെ ഞങ്ങള് പഠിപ്പിച്ച മിസ്സിനോട് ഞങ്ങള് ചോഴി ക്കുന്നത് അത് സമനേഴ്‌സ നല്ല കമ്പനിയാ പിന്നെ റ്റാലിയുടെയും എനിക്കറിയത്തില്ല പിന്നെ അപ്പർത്ത് ഏ ബോയ്സ് കൊട്ടാരക്കരയില് റോബോട്ടിക്സ് പഠിപ്പിക്കുന്നുണ്ട് ഈ വട്ടം ഒന്ന് കേറിയാലോ ഒന്ന് ആലോയ്ക്ക ഞാൻ പിന്നെ ഇതും പർഞ്ഞോണ്ട് ഞങ്ങടെ അമ്മ ഓട്ടിക്കും ഒന്ന് പഠിച്ച